ആഹ് അപ്പൊ എന്തോ? ഫുഡോക്കെ കയിച്ചു ഫുഡോക്കെ കയിച്ച് അപ്പഴേ ഞാൻ ചോയി ക്കട്ടെ ങ്ങളവിടെ ഈ മറ്റേ നമ്മടെ ഈ വി ദം ബിരിയാണിയെക്കെ എങ്ങനാ വെക്കല്? ഞാന് അതിലിച്ചി അതിലിച്ചിരി ബാക്കിലോട്ടാ ഞാൻ.
ഏഹ് ഞങ്ങള് വെക്കല് ആദ്യോം പിന്നെ അദ്യം നെയ്യ് സൺഫ്ലവർ ഇപ്പഞ അധികം ഞാൻ സൺഫ്ലവർ ഓയലാ എടുക്കൽ.
ആഹ്
സൺഫ്ലോറോയില് ഒ ഒയ്ക്കും പിന്നെ ഞമ്മള് വല്യ ഉള്ളിണ്ടല്ലോ അത്
സവാള.
ആഹ് സവാള അത് വെട്ടി അത് നല്ലോണ്ണം വാട്ടും സവാളീം ഉള്ളീം
ഉം സവാളേം ഉള്ളിന്നറയുമ്പോം സവാള ഉള്ളിയും പിന്നെ പച്ചമൊളകും ആഹ് ഹാ അതാ ഞാൻ ചോയിച് സവാളേം ഉള്ളീന്ന് പറയ്മ്പന്നി കൊച്ചുള്ളിയാന്നോ ?
ല്ല രണ്ടും ഒന്നന്നെണ്. പിന്നെ മൊളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെപ്പാടെ ഇതൊക്കെ നമ്മള്ട്ക്കും പിന്നെ ചപ്പും പൊതീനക്കെ ല്ലേ ചപ്പും പൊതീന ന്നറിയല്ലോ രണ്ട് സാധനണ്ടല്ലോ മല്ലിച്ചപ്പും ണ്ട് പൊതിനെണ്ട് അത് രണ്ടും ആ ഉം അത് രണ്ടു ഇട്ക്കും പിന്നെ പട്ട ഇട്ക്കും ഗ്രാമ്പുട്ക്കും പിന്നെ വെല്യ ജീരകണ്ടല്ലോ അത് കൊർച്ചെട്ക്കും ആ പിന്നെ ആ പെരുഞ്ചീരകം ഇതൊക്കെപ്പാടെ ഞമ്മള് വറ്ക്കും
ആ
ന്ന്ട്ട് എല്ലും കൂടി മിക്സിലിട്ടിട്ട് ആണ്ട് പൊടിക്കും ന്ന്ട്ട് പിന്നെ ആ പൊടിച്ചിട്ട ട്ടാണ് അയ്ന്റെ ഇത് ഇണ്ടാക്ക
അ ആഹ ഹ ആ മസാല ല ആക്കിട്ട് പിന്നെല്ലേ ചോ ഈ ചോറാക്കല് ഞാൻ യൂട്യൂബില് നോക്കിയൊക്കെ എങ്ങനെലൊക്കെ തട്ടി കൂട്ടുന്നത്
ആ ഞാൻ ഇന്നലിം വെച്ചിന്നു ചോറ് ബിരിയാണി ആ
ക്കാന്റെ വീട്ടിലല്ല എന്റെ സ്വന്തം വീട്ടി പോയിട്ട് പരീക്ഷിച്ചിട്ടോന്നൂ
മ് ഞമ്മളാദ്യൊക്കെ അങ്ങനെ ചെയ്തിന്നെ ഞാൻ പിന്നെപ്പ ഇന്നലിം ഞമ്മള് ഒറ്റക്കല്ലേ ഇത് ഞാൻ വെച്ച്ക്ക്ണ് ഇന്നലെ വെച്ചപ്പോ അയ്രി കൊണണ്ടായ്ല അപ്പൊ അയ്രൊരു പൊടിയരി പോലെ
ആ മറ്റേല്ല അതാ നല്ല രീ തോന്ന് ബസുമതിയൊ ബസ്മതിയല്ലല്ലോ സെൽ സെല്ലാ റൈസോ
ആഹ് അതാ നല്ലത്.
അതല്ലേ നല്ലത്.
അതാണ് നല്ലത്. ഇതിപ്പോ ഞങ്ങള്ട് വെ എന്നും കാ എടുക്കണ കടന്നല്ല ഇന്നലെ ഇപ്പൊ പെരുന്നാളായിട്ട് സാനം വാങ്ങിയതേ
ഇവടെ എല്ലാരും കൂടുതലെ മറ്റേ ജീരക അരി ഇല്ലിയോ ആഹ് അതാന്ന് അതാണ് കൂടുതൽ ഇവിടെ എല്ലരും ഉപയോഗിക് അതിന്റെ വിലക്കുറവാാണ് എനിക്ക് തോന്നുന്നു ആണല്ലേ ആയ്യോ ആണല്ലേക് ഞാൻ വിചാരിച്ചേ വിലക്കുറവ്ണ്ടായിരിക്കും അതായിരിക്കും എല്ലാരരും മേടി
അല്ല അല്ല എന്താണ് മന്തിന്റെ ആരിക്കോ നൂറ്റി അമ്പതോ ണ്ട് മന്തിന്റെ
ഞാൻ എല്ലതും നല്ല നന്നായില്ലെങ്കിലും
ആ പിന്നെന്രാാ പറയാൻ വന്നു അപ്പഴേ ഞാൻ വിചാരി അത് ജനപ്രറമായവർക്കായിരിക്കും എല്ലാരും എല്ലാരും അങ്ങനെേട
അതിറെ അതിന്റെ അത് പ്രേസി ചെറുതായിരിക്കും
ആ നാന ആന്നതായിരിക്ക
ഇന്നലെ ഇവിടെ വെച്ച തീരെ നന്നായിട്ടില്ലേ കോടിയേരി പോലെ
ആണോ യർച്ചയുണ്ടായിുന്നോ പള്ളീൽന്ന് കിട്ടീന്നൊക്കെ തീർന്നോ
ആ ഏ അതൊക്കെന്നോ തീർഞ്ഞ
നമ്മക്ക് കഴിഞ് കഴിഞ്ഞ ഞായറാഴ്ച വരെ ഉണ്ടായിരുന്നു
രണ്ട് പൊതി കിട്ടയിട്ടുണ്ടായി
ആ നീ പ്രാവശ്യം നമ്മുക്ക് ഇവിടെ കുറവാലും പിന്നെ അതുപോലെ തന്നെ ഇപ്പ വെളിച്ചണ് വിലപ്പറവാ അവിടെൊക്കെ എങ്ങുണ്ട്
ഇവിടെ ഞങ്ങള്ൾ ആ ട്ടിച്ചതാണ്
ആന്നല്ലോ അതുകൊണ്ട് നിങ്ങനക്ക ഒന്നും അറിയണ്ട വെളിച്ചണ്ടെക്കി ഇപ്പ നല്ല വില ണ്ട് നേരത്തക്ക അരക്കിലോ പേടിക്കുമ്പോ തന്നെ ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയം അടു വരുന്നുണ്ടായിരുന്നു
ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ പുറത്ത് വരുവായിരുന്നു ഇപ്പം ഒരു കിലോയ്ക്ക് തന്നെ ഈ ഇരുന്നൂറ്റി സംതിങ് മുന്നൂറിനകത്തേ ആവുന്നുള്ളു
ഞങ്ങ ഇവിടെ ഞാനിവിടെ അട്ടിച്ചിന് പതിനഞ്ച് ലറ്റർ പോലെ ഉണ്ടായില്ല
ആ നല്ലോ ആ ആ ആ നിങ്ങള് കൂടുതലും വെളിച്ചെണ്ണ തന്നെയങ് ഉപയോഗിക്കില്ലേ
ല്ലല്ല രണ്ടും വാങ്ങും ഞാൻ മൂന്നും വാങ്ങും സൺഫ്ലോറും വാങ്ങുവോ ഓയിലും ഫാമോ ഓയിലുണ്ടല്ലോ
ആഹ ഈ വർക്കലിനൊക്കെ പാമോയില് ഉപയോഗികോ അതോ സൺഫ്ലവറോ.
അല്ല പാമോയില്.
ആഹ ആഹ്.
അതാണ് അധികം ഇപ്പൊ ഞാൻമിഞ്ഞാന് ചക്ക പോരി. അതിന് അതന്നെ ഇട്ത്തത് ഇന്നലെ.
ഇപ്രാവശ്യം ചക്ക വറുത്ത് തിന്നില്ലടോ ചക്ക ഇഷ്ടം പോലുണ്ടേര്. ത്തിരി പ്രായമ ഉുള്ളോരൊക്കെ നമ്മുടെ വീട്ടി കൂടെ ഉണ്ടെങ്കിലേ തിരി അരിഞ്ഞു പറ ന്നോക്കൊക്കെ തരാന എളുപ്പം ഞാനിവിടെഈ ജോലിക്ക് വന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പിറ്റേന്ന് രാവിലത്തേക്കു ഉള്ളതല്ലാ. പറക്കി എല്ലാം വെക്കണം അയിന്റെ എടേക്കൂടി ഇതിനന് വേണ്ടി സമയം കണ്ടെത്താനില്ല. പിന്നെ പിള്ളേര് ഇപ്പ പഠിത്തം തുടങ്ങിയല്ലോ സ്കൂള് തുടങ്ങിയല്ലോ അപ്പ അതിന്റെ പുറകെ പോണം. മെയിൻ എന്റെ വിഷയം അമ്മായിമ്മ. അമ്മായിമ്മ എന്ന് പറയുമ്പം എന്റെ സ്വന്തം അമ്മായിമ്മന്റെസ്വന്തം അനീയത്തിയാണ്. അവര് വേറെ വീട്ടിലാ.
ഉം അപ്പൊ ആർക്കാ കടണ്ട്ന്ന് പറഞ്ഞത്.
അടുത്ത കഥ എന്റെ സ്വന്തം അമ്മായിമ്മന്റെ അനിയത്തി അതും എൻന്റെ അ്മായിമ്മ തന്നെ യാണല്ലോ.
ആഹ അപ്പൊ അവര് അവരാണ് കടേ പോണന്ന് പറഞ്ഞത്.
ആ അവരാണ് കടയാ അവർക്ക് കടയുണ്ട് കടേപോവാലെ സ്വന്തം കടയുണ്ട് ചായക്കട.
ഉം ഉം.
ആ അവിടെയാണ് മക്കള് ഇറങ്ങി നിക്കുന്നത് അവിടെയാണ് മക്കള് നക്കുന്നത്.
ഉം ഉം
സ്കൂൾ വിട്ട് ത്ത് വന്നിട്ടെ.
ആഹ ആഹ
അവിടെ അവിടെ അടുത്താണ് മറ്റേ മദരസ ഉള്ളത്.
ആഹ ആഹ
തയ്ക്കാവുണ്ട് നമ്മളെ ഇവിടെ ചെറിയ തയ്ക്കാവ്.
ഉം ഉ
അവിടെ തന്നെ പിള്ളോര പഠ ഒന്ന് തൊട്ട്. എട്ട് വരെയ ഉുള്ള പിള്ളാരെ പഠിപ്പിക്കുന്നുണ്ട് അവിടെയാ. മക്കള് പോകുന്നത് ഇവിടുന്ന് ചായെല്ലാം കുടിച്ചിട്ട് അവര അങ്ങോട്ടങ്ങ് പൊക്കോളും.
ഉം ഉം
അമ്മായി എങ്ങോട്ട് വിടും.
ഉം ഉം അപ്പൊ അവിടുന്ന് അവരെ അവിടെ ബസ് വരുയ്ക്കാരല്ലേ അഹ്.
സ്കൂളിൽ നിന്ന് ബസിൽ നിന്ന് വന്ന് അവിടെ ഇറങ്ങി അവിടെന്ന് ചായയോ എന്തെലും കഴിക്കൻ കൊടുക്കും അവർക്ക് അ കഴിച് തലെ തട്ടനും തലേ തന്നെയും തൊപ്പിയും ബാഗു എല്ലാംവിടെ കൊണ്ട് വെച്ചേകും നമ്മള്.
ഉം ഉം
അന്നേര അവിടെ കൊണ്ടുന്ന് സ്കൂൾ ബാഗ് വെച്ചിട്ട് ഇത് എടുത്തോണ്ട് പോകും പിള്ളേരെ പള്ളി പിള്ളേര് വേറെ. എല്ലാരും വരുമ്പോ അവടെ കൂട്ടത്തിലങ്ങ് പോവും.
ഉം ഉം വണ്ടിക്കല്ല നടന്ന് പോവാണ്.
അല്ല നടന്നു പോവാള്ള ദൂരേ ഉള്ളു അട്ത്താണ്. ഇവിടെ എന്റെ അമ്മാവിന്റെ കടയിൽ നിന്ന് നോക്കിയാ അവരങ് പള്ളിയില് കയറിപ്പോവുന്ന വരക്കും കാണാം. റൊഡീ കൂടെ ആ അടുത്താന്ന്. ഞാനും ഞങ്ങടെ വീടും തമ്മില് പത്ത് രൂപ പോയിന്റേ ഉള്ളൂ. ഇരിക്കുന്ന ഷോപ്പും കടയു ആയിട്ട്.
അത് ശരി ഉം ഉ വണ്ടി ഇത് ഓ. പോവാന് വിട്ട് കൊന്നല്ലപ്പോ ഞങ്ങൾക്കൊക്കെ ഇവിടെ സ്കൂൾക്ക് പോണനിഡഗ്യ ആയി ആയിരത്തി അയിമ്പതുറുപ്യ വാണം ഒരുപത്ത് മാസം
അയ്യോ ഇഹ് ഇഹ് ഇഹ്. ഇപ്പൊ ഞാനിരിക്കുന്ന ഷോപ്പിന്റെ അവിടുന്ന് ഞാനിരിക്കുന്ന ഷോപ്പിന്റെ അവിടുന്ന് എന്റെ മക്കളുടെ സ്കൂളിലത്തേക്കും പത്ത് രൂപ പോയിന്റേ ഉള്ളൂ
മ്മ് നടന്നും വേണെങ്കി പോവാ
വേണെങ്കി പോവാ
ഞമ്മളെ കാലത്തൊക്കെ നടന്നു പോയിരുന്നു
അതാ അല്ലാതെ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോവാനാണെങ്കി അറുപത് രൂപ
മ്മ്
നയൽ ആഹ് അതുപോലെ തന്നെ വീട്ട വീട്ടില് എന്റെ വീട്ടിലോട്ട് പോകുന്ന വീട്ടില് എന്റെ ഇക്കാടെ വീട്ടിൽന്ന് എന്റെ സ്വന്തം വീട്ടിലോട്ട് പോകുന്നേ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപ വരും
മ്മ് ഇവിടന്ന് അതേപോലെ എന്റെ വീട്ടിൽ പോണന്നുണ്ടെങ്കില് മുന്നൂറ് രൂപ വേണം
അത്ര ഇവിടെ എന്റെ ഇത്താത്തായ മാത്രമേ അടുത്ത ജില്ലക്കാ അയച്ചു വിട്ടത് അവിടൊക്കെ പോണെൽ നല്ല പൈസ വേണം ഇവിടെ അറുപത്തഞ്ച് കിലോമീറ്റർ എങ്ങാനുണ്ട് ഇവിടുന്ന് ച്ചേക്ക് പോന്നന്ന്
അയ് ശരി
ങ്ങളെയും അടുത്തടുത്ത് എന്റെ ആങ്ങള അടുത്തന്ന് തന്നെ പെണ്ണെടുത്തേക്കണ്
ഏയ് അതുകൊണ്ട് വീട്ട്ക്ക് പോണ്ട
ആഹ് എന്റെ വീട്ടിൽ നിന്ന് അതായത് എന്നെ കെട്ടിച്ചുകൊണ്ട് വന്ന വീട്ടിൽ അതായത് ഞാനിപ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്തന്ന് ഒരു പതിനഞ്ച് മിനിറ്റത്ത് നടപ്പേ ഉള്ളൂ നാത്തൂന്റെ വീട്ടിലേക്ക്
ഓഹ് പെട്ടെന്ന് പോയി വരാപ്പൊ അതുകൊണ്ട്
എന്റെ വീടിൻ്റെ അവിടെന്ന് എന്നെ കെട്ടിച്ചു വിട്ട എടുത്തോട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നടത്തേയുള്ളൂ
ആഹ് ആഹ്
അടുത്താ നമ്മള് രണ്ടൂര് ആഹ് എൻ്റെ ആങ്ങളെയും ഞാനും അടുത്തടുത്തന്ന്
മ്മ് നാത്തൂനെ കാണാൻ ഇടക്കൊക്കെ പോവാ
ആഹ് ഞാൻ വീട്ടില് പോകും അവനൊരു പൊടിക്കുഞ്ഞുണ്ട്
ഉം അത് ശെരി അപ്പൊ അയിനെ കാണാൻ പോയിക്കാറല്ലേ
ചേട്ടത്തിക്ക് ഇപ്പോ രണ്ടാമത് വിശേഷമുണ്ട് നമ്മളിവിടെ തിരുവനന്തപുരത്തങ്ങനെ കാണിക്കുന്നത് മ്മ് രണ്ടാമത്തെ കുട്ടി ആദ്യത്തെ കുട്ടി പതിനൊന്ന് വർഷം കൂടിട്ടാണ് ആദ്യത്തെ കുട്ടി കിട്ടിയത് അത് നമ്മുടെ മലപ്പുറം മമ്പുറം പള്ളില്ലേ അവിടുത്തെ നേർ ച്ച വെച്ചിട്ടുണ്ടായ കൊച്ച് ആണ്
ഏഹ് ഞങ്ങക്ക് പോവാനുണ്ടാർന്നു
നമ്മള് ആഹ് അവിടെ വന്ന് ആദ്യമായിട്ട് നേർച്ച വെച്ച് വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ കുട്ടിയായി കുട്ടിക്ക് പിന്നെ ചോറും കൊടുത്തിട്ട് ചോറ് കൊടുപ്പുണ്ടല്ലോ ആറ് മാസത്തിൽ ചോറും കൊടുത്തിട്ട് വന്ന് നേർച്ചക്ക് വന്നിട്ടുണ്ടായിരുന്നു
ശരി
അൽഹം ദുലില്ല ഇനിപ്പോ രണ്ടാമത്തെ കുട്ടിയായിട്ട് വരണം
മ്മ് മ്മ് ഞങ്ങള് ഇപ്പൊ പോണംന്ന് വിചാരിക്കുന്നുണ്ട് മമ്പറം
ആണല്ലേ
മ്മ്
പക്ഷെ നമ്മുക്ക് അവിടുത്തെ ഇതറിയത്തില്ല അവിടെ ഏതോ ഒരു ഏതോ ഒരു നല്ല പ്രത്യേകതയുള്ള ദിവസമാണ് ആ ദിവസം നോക്കിട്ട് വേണം പോവാന്
അവിടെ സ്ഥലാത്തുണ്ട് വ്യാഴാഴ്ച വ്യാഴാഴ്ച്ച ആഹ്
ആ അന്നനെ അതില് പങ്കെടുക്കാനും കൂടിയേ
അവിടെ ഫ അവിടെ ഫാ ഇദകൾക്കെ കൂടുതലുണ്ട് ഒരു കറാമത്തുള്ള ആറാണ് ആ അവിടെ ഒരു പള്ളിയിലുള്ള മൂച്ചയൊക്കെ ഇണ്ടായിരുന്നു വയറ്റിലുള്ളരു മൂച്ചി
ആഹ ഹഹ
പോയുള്ള അറില്ലട്ടാ
എന്തുവാന്ന് അറിയാൻ പയ്യ പക്ഷെ നമ്മുക്ക് എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് മറ്റേ മലപ്പുറത്തോട്ട ആന്ന് ഓൺലൈൻന്റെ ഇതൊക്കെ ചെയ്യുന്നുോണ്ടേ കൂട്ട കൂട്ടുകാരുള്ളത് മലപ്പുറത്ത് ഓ ആഹ ശെരിയാടാ ശരിയ